കോളറിയാതെ കൈയട്ടി പോന്നതാ
ആ അത് തോന്നി ആ പിന്നെ ന്നിട്ട്
ആ എന്നിട്ട് പിന്നെന്തൊക്കെ?
പിന്നെ എന്തൊക്കെ വിശേഷങ്ങളൊക്കെങ്ങനെ പോകുന്നടോ
ആ
ഉം
പിന്നെ ഞമ്മള് ന്നാള് നമ്മള് ചെറിയ കുട്ടി ആയപ്പൊ കക്കൾച്ചതൊക്കെ ഓർമ്മല്ലേ
അത് കക്ക് എന്തൊക്കെ കളിണ്ടായ്ന്നു കക്ക് തായി്
ഈ കക്ക് പിന്നെ എന്താ പറയാ ഒളിച്ച് കളി
ഉം ക വടി വടിത്തോണ്ടി വടിത്തോണ്ടി അഓർമ്മണ്ടോ വടി തോണ്ടി നല്ല രസാലേ ഞാനും ന്റെ ഏട് തി മാത്രം കള്ളാനാവുന്ന ഒരുവടിതോണ്ടിയാണ് ഓ ഇത്രയൊക്ക്
കള്ളനും പോലീസും ഇപ്പ മക്കക്ക് വെറും ഫോണ് മാത്രം മതി
മ്മേ ശരിയാണേയ് മക്കക്ക് ഫോണില്ലെങ്കിലില്ലേ ഒരു ഒരു മാരിയാ അത് കിട്ടിട്ടില്ലെങ്കില് നമ്മളോടൊരു ദേഷ്യ കൊടുത്തിട്ടില്ലെങ്കില് ഞാൻ കൊടുക്കൂല്ല്യ ട്ടോ ഞാനങ്ങനെ അങ്ങ്ട് ഫോൺമ്മല് കൊടുക്കലില്ല്യ ദേഷ്യം ഞാൻ
ഇന്റെ മക്കള് കൂടുതലും ഓല് വല്യോളൊക്കെ വെറും ഫോണിന്റെ ആളാ
ഉം കൊടുക്കൂലാന് നല്ലത് ഇവല് പിന്നെ പൊറത്ത് പോയി കളിക്ക്ണ മ ക്കളാങ്കുട്ട്യോളായത് കൊണ്ട് അങ്ങനെ പുറത്തിറങ്ങുവല്ലോ
ആ ഇവര് പിന്നെ അകത്തന്നെയാണ് ഫുള്ള്
അതാണ് ഫോണേറ്റ് നിക്കുന്നെ
ഇങ്ങളട് ത്തൊരു വല്ല്യൊരു മൂച്ചില്ലയിനോ അതിപ്പോ എന്തായി അത്ണ്ടോ അത് വെട്ടിയോ ഹലോ ഹലോ
അഹ് വെട്ടിയെടോ അത് വെ വെട്ടിറ്റല്ലേ വീ -
വെട്ടിയോ വീണ്ക്കാ
ലഗ് ന്ന്‌
ആ
ത് ആത് വീഴ്ത്തെ ആ സ്ഥലത്തല്ലേ മൂച്ചി വെട്ടീറ്റ വീട് വെച്ചേന്
ആ റേൻ
പോണ്ടോ ഇപ്പോ റെഡിയായോ ആ മരം വെട്ടിയെടോ മാങ്ങ മരമൊക്കെ വെട്ടി
എന്തോരു മൂച്ചി മാങ്ങണ്ട മാങ്ങണ്ടായിനുല്ലേ
ഏ ഞങ്ങളെ വാതില് ജനവാതില് ആ കട്ടില് ഏ ആ വല്ല്യ മ രല്ലേര്ന്നോ വല്ല്യതായിലെ നല്ല വണ്ണം വെച്ചീലെനോ ആ ഒരു കട്ടില് മുന്നിലെ തന്നെ നമ്മള് കയറുന്നിടത്തു തന്നെ ജനവാതിലും ആഹ് മാവി മാവിൻ്റെ.
ആഹ് അല്ലേ എത്ര മാനം പക്ഷികളാണ് അവിടെ വന്നിന്നത്. പക്ഷികളെ ഒച്ചിം
ഉം ഭയങ്കര രസമാ
ഞങ്ങള് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വന്ന്ക്ണല്ലെ നിങ്ങള വീട്ടക്ക്. മൂന്ന് പ്രാവശ്യയിട്ട് വന്ന്ക്ക്ണ്.
ഓ അതിന്ന ഓർമ്മുണ്ടല്ലോ എനിക്ക് ഉ മാങ്ങാ തിന്ന് ഓർമയുണ്ട്.
ത്ത് ത് നീന്തി അത് ഒരു വട്ടം വന്നപ്പം കൊളത്തില് നീന്തി.
ആരാ വീയാം പോയത് മറ്റോള് ലെ
ത് രാൺന്നാ ആഹ് ഇൻക്കറിയാ ഓ മറ്റോളാ തോന്നണ്.
ആഹ് ഹ ഹ നല്ല വിറ്റ് ന്തയാലും പേടിച്ചും ചെയ്ത് നമ്മള് പിന്നെ അതോട് കൂടി പം നമ്മള് കൊളത്തിലേക്ക്.
ഇല്ല യ്നൊ പ്പർത്ത് അതോ.
അത് പോയി അല്ല അത് ഇല്ലയാ ല്ലിയാതെ അം ആഹ് അവ്ണ്ടെയിര്ന്നു ഔ നമ്മളെ വീട്ട് തൊടീലല്ലല്ലോ അപ്പർത്തൊടീലല്ലേ
ആണോ ആഹാ അല്ല നമ്മള് കട്ട് പറിച്ചതൊക്കെ ഓർമ്മല്ലേ
ഏഹ് നെല്ലിക്കമരം പോയി ഇട്ത്തില്ലേ അപ്പ ത്തെ വീട്ട്ത്തെ. അയ് നല്ല രസം ണ്ടെയിനും നെല്ലിക്ക പക്ഷെ ചെറിയ നെല്ലിക്കാണെങ്കിലും. ഉപ്പ്ലിട്ടാ നല്ല ടേസ്റ്റാ. കൈപ്പ് ണ്ടാവും പച്ചെ തിന്നുമ്പോ ഉം ഉപ്പിലിട്ട
അങ്ങനെ നെല്ലിക്കിം പിന്നെ പ്പന്താ ഈ ചാ ചാമ്പക്ക ക്കെങ്ങിനെ പിന്നെ
അൻ്റോടെയ്നി ചാമ്പക്ക യിന് കൊണ്ടെയെട്ത് സ്കൂൾന്ന് സ്കൂൾലേക്ക്.
ചാമ്പക്ക ഞാൻ കൊട്ത്തീനതാ. ഇപ്പ യമ്മക്ക് റംബൂട്ടാനാണ് പുതിയേത് ലെ.
ഏഹ് പുതിയെ വിര്ന്നാരാവും റംബുട്ടാന് ഇപ്പത്തെ മകക്ക് പക്ഷെ റംബുട്ടാൻ തിന്നിട്ട് നോ ക്ഷെ അർഞ്ഞില്ലേ ഒരു തൊണ്ടേ കുടുങ്ങീട്ട് ഒരു കുട്ടി മെരിച്ചെ ചെറീയെ കുട്ടിയേക്ക് കൊട്ക്കും മ്പം അഹ് ആഹ് റംബുട്ടാൻ ശ്രദ്ധിക്കണം റംബുട്ടാന് തൊണ്ടെ കുടുങ്ങിയിട്ട്.
ആഹ് അത് അപകടാണ് ല്ലേ പറയും പോലെ ചെറിയ കുട്ടിയെക്കൊക്കെ.
രണ്ട് രണ്ട് പ്രാവശ്യം ങ്ങനെ വല്ലിയ ആളും മരിച്ചിക്ക് ന്ന് റംബൂട്ടാന് തോളോ കുടിങ്ങിട്.
ഉം അതെയ് ചക്കക്കുരുവിന്റെ മാതിരി ങ്ങട്ട് ഒന്നായിട്ട് ങ്ങട്ട് പോകുയ്
പക്ഷ റംബൂട്ടാൻല് കാമ്പ് കടിച്ച് കടിച്ച് നമ്മള് ഇട്ക്കണ്ടെ?
ആഹ് വേണം ശെ തറിയാത്തോലും ഫസ്റ്റ് തിന്ന്ണോല്. കുട്ടിയാക്കൊന്നും പ്പതൊന്നും അറിയില്ലല്ലോ.
വല്ലാ റംബുട്ടാനും വഴുവഴുപ്പ് കൂടുതലാണ്.
ആഹ്
ഉം
ഇന്നലെ അത് പോലെ ഇങ്ങള് ഞ കണ്ടോ ഒരു കുട്ടീ. മാങ്ങ പർച്ചാൻ കേറിങ്ങണ്ട്. പിന്നെ എന്താ ത്ണ്ടാവില്ലേ ഗേറ്റ്മ്മക്ക് തറച്ച്ക്കാ തല. വീണ്ക്കാണ്ട് ആഹ് ആഹ് ന്നട്ട് ചോ കുത്തി കേറി ചോര ഉം മര്ച്ചാതെ തല ക്കാ എവിടക്ക് കഴുത്തിനോ എടക്കെങ്ങണ്ട് കുത്തിയണ്ണ് കേറി ഗേറ്റിൻ്റത്. മാങ്ങ പറിച്ചാൻ കേറിയതാ പതിനാറ് വയസ്സ്ള്ള കുട്ടി
ഔ ന്റെ റബ്ബേ ആ വീട്ട്ലെ അവസ്ഥ എന്തായിരിക്കും ല്ലെ
ഉം
പാവം ണ്ടോഹ്
കുട്ടിയളും ഒക്കെ ആലോയ്ച്ചബോ പേടിയാണ് കാലഘട്ടം
അതന്നെ മക്കളെ എവിടെം വിടാൻ തോന്നൂല നമ്മക്ക് എന്താ ചെയ്യാ
എട്ക്കേലും പോയി വരുമ്പത്ത്നെ യമ്മക്കൊരു ബേജാറാണ്
ഏഹ് വീട്ടിലെത്തിങ്ങട്ട് ആൺകുട്ടിളും കൂടിയാവുംമ്പ ഒര് സം പെൺകുട്ടിള് പിന്നെ നമ്മളെ വീട്ടില് നമ്മളെ കൂടെ ണ്ടാവും ചെയും. റ്റിങ്ങള് ഏടെക്കെ പാഞ്ഞി കേർണം ന്നൊന്നും നമ്മക്ക്റീലല്ലോ
ക്ക പേടിന്നെ പിന്നെ പ്പ സ്കൂൾക്കൊക്കെ പിന്നെ ബസ്ണ്ടായോണ്ട് പിന്നെ
ആഹ് സ്കൂൾ ബസ്സ്ന്നെ യിവിടിം പിന്നെ ചെറിയ മൂത്തോൻ പോവൂല ബസ് പോവാൻ മടിയ
ഓനിപ്പോ പത്താം ക്ലാസ്സിലോ എട്ടിലോ അമ്പതില് ഇനി പത്തക്കില്ലേ
പുറത്തൊന്നും പോവൂല്ല അവൻക്ക് മടിയാണ്.
നിങ്ങള എടുത്താണോ ദൂരണ്ടോ സ്കൂൾക്ക്?
മൂന്ന് കിലോമീറ്റർ ഉണ്ട്.
മ് ഞമ്മള പഴയ തീ ഒലക്ക് ഓർമ്മല്ലങ്ങക്ക് ഒപ്പം നടന്നിന ഓല്ലോക്കെ ഞമ്മളാ പാട വരമ്പോ കൂടെ ഒക്കെ പോയിന്നില്ലേ?
എന്താലേ അത അനുസ്ട്രളജി ഇപ്പൊ മക്കൾക്ക് കിട്ടോ? ഇപ്പൊ മക്കൾ ഫോണില് പാടം വരുമ്പോ കൂടുതൽ നിർക്കണേ ഫോണിൽ പാടം വരുമ്പോ ആ പാടം വരുമ്പോ നടന്നതൊക്കെ മക്കള ഇപ്പോ ഫോണിലൂടെ കാണൻ ഓരോരുത്തരും വീയിൽ ഇട്ടിട്ടും പാടകണ്ട് ഒരു രസായിരുന്നു പാട്ടും പാടി അങ്ങനെ വയലിൽ എത്രയ പോയിട്ടുണ്ടോ
ഉച്ചക്ക് പക്ഷായ നമ്മൾ ഓരോരുത്തരെ വീട്ടടുക്കാൻ് വീട്നന്ന കുറച്ച് ദൂരമായായത്ണ്ട് നമ്മൾ തോന്ന വന്നിട്ട്
വന്നത് ആഹ ദൂരെള്ള വീട്ടിലേക്ക് വന്നെൻ ശേഷം ഓളെ ഇപ്പ ചീത്ത പറഞ്ഞതും സ്കൂളില് നേരെ വൈകിൻ പാവംഓൾക്ക് കൊറ അടിയും കിട്ടി.
അടി കിട്ടല നമ്മുക്ക് ചീത്തിയും അടിയ്യൊക്കെ കിട്ടൽ ഇല്ലാനിയോ നമ്മളെല്ലാം
ഏല്ല അവിടത്തന്നിട്ടും പോക്കുന്ന ഒരു കുറവ ഇല്ലല്ലോല്ലേ അപ്പ നമ്മള മക്കളൊന്നും ഡോക്ടർത്തേക്കെ വിടാം
ഇ അങ്ങനത്തെ കാലല്ലേ
ഉം ഒരു സേഫ്റ്റി ഇല്ലാത്തരു കാലമാണ് എന്താണ് എങ്ങനെയാണ് ഉപ്പന്മാരും ആങ്ങൾമാരും കൂടെക്കെ കിടക്കാൻ പാറ്റതൊരു കാലയിപ്പോയി
അതന്നെ
ഓരോരോ അവസ്ഥ നമ്മള് ഭക്ഷണരീതിയാണ് നമ്മള് ആ വിഷാംശം അടങ്ങിയ ഭക്ഷണം ഇന്ന് ഇന്ന് ശരീരം വിഷാംശമായി ഹൃദയം വഷായി അങ്ങനെ അത് പ്രകടിപ്പിക്കൻ മനസ്സിലൂടെ പ്രകടനമായി
ആങ്ങനങ്ങനെ പിന്നെ എന്താ പിന്നെ പറയ ഏ
ഗ്യാസ് ഒക്കെ കിട്ടലുണ്ടോ? എത്ര എത്ര അടുപ്പ് അല്ല അടുപ്പ് കത്തിക്കുന്നോണ്ട് ഗ്യാസ് എത്ര കിട്ടും.
ആഹ് ഞങ്ങൾക്ക് കൂടുതലൊക്കെ കിട്ടും നാല് അഞ്ച് മാസം ഉണ്ടാവും.
ആഹ് പടച്ചോനേ അടപ്പ് കത്തിക്കീട്ടാണ് അതൊരു സംഭവ അല്ലേ.
ഞാന് ഫുള്ള് അതന്നെ നമുക്ക്. അടുപ്പത്ത് തീ ചുട്ടിയാ പിന്നെ ചോറ് വെന്താ അതിലന്നെ കറി വെക്കും കറിയും
ഉം വിറകുണ്ടെങ്കി സുഖാടോ അടുപ്പ് തന്നെയാ നല്ലത്.
ഫിഷ് ഫിഷ് ഒക്കെ ഉണ്ടെങ്കില് ഫിഷൊക്കെ പിന്നെ ഗ്യാസുമ്മേ വെക്കുള്ളു. പിന്നെ പൊരിക്കാണ്ടെങ്കി അടുപ്പത്ത് വെക്കും അങ്ങനെ പിന്നെ എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കും. ആണെങ്കിൽ രാവിലത്തെതൊക്കെ അടുപ്പത്ത് തന്നെ ഒക്കെ അടുപ്പത്ത് തന്നെ.
അപ്പ സ്കൂളിൽ പോകാൻ ആകുമ്പത്തേന് ആകുവോ?
ആഹ് ഒക്കെ ഞാൻ അടുപ്പത്തെ ഞാൻ രാവിലെ കുറച്ചു നേരത്തെ എണീക്കും. പണിക്കു പോവാന് ചായോ കടിയും ഒക്കെ ഉണ്ടാക്കണം. ഞാന് നാല് മണി നാല് അര അഞ്ച് മണി നാല് അരയ്ക്ക് മുമ്പ് എണിക്കും. അപ്പ തന്നെ അടുപ്പത്ത് നീക്കൂല സുബയ്ക്ക് നിസ്കരിച്ചിട്ടേ അടുപ്പത്ത്ക്ക് കയറുള്ളൂ.
ഉം.
ഒക്കെ റെഡി ആക്കി വയ്ക്കും ചപ്പാത്തിയ ഒക്കെ ആണെങ്കിൽ രാവിലെ തന്നെ കുറച്ച് നേരത്തെ നേരത്തെ എന്നീച്ച് പെരുത്തി വയ്ക്കും. ന നാലുമണി നാല് അരയൊക്കെ ആവുമ്പോ എനിക്കും ചപ്പാത്തി പെരത്തിട്ടാ പിന്നെ നിസ്കരിക്കാനൊക്കെ പോവ്വോള്ളൂ ചപ്പാത്തി, പത്തിരിയൊക്കെ ആണെങ്കില്.
ഉം.
നൂൽപ്പുട്ടാണെങ്കിൽ കൊഴച്ച് വെക്കും എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ പോകും കറി അടുപ്പത്ത് തീയിമ്മേവയ്ക്കും. രാവിൽ തന്നെ. എണീറ്റ് വന്ന കറി തീയിമ്മേ വയ്ക്കും മുറ്റത്ത് മുറ്റത്ത്.
അങ്ങനെ പുറത്തക്ക് ഒഴിച്ചോക്കെ പോവോ. ഇമ്മേ പേടീല്ല്യല്ലോ.
ഇല്ലേ ഇപ്പ പേടിയൊന്നുയില്ല അടുത്തൊക്കെ വീടുണ്ടല്ലോ.
ആഹ് അത് നന്നായിക്കണ് എന്നാലും ശ്രദ്ധിക്കണം കേട്ടോടൊ ഇപ്പത്തെ കാലമാണ്. പൊന്നും മിന്നും ഉണ്ടു വിചാരിച്ചു പിടിച്ചു വലിക്കാൻ വരുന്നവരുണ്ടാവും ഉം പൊറത് ത്തിറങ്ങുമ്പളെ ഇപ്പോളും സേഫ്റ്റി ആയിക്കോ.
ഉം അതൊക്കെ അങ്ങനൊക്കെ കേൾക്കാറുണ്ട് പക്ഷെ നമ്മള് അള്ളാനെ തൗഫാലാക്കാം.
അത് അത്രേ ഉള്ളുട്ടോ അതൊണ്ടേ പിന്നെ ഒന്നും പേടിക്കണ്ടാ. എന്നാലും നമ്മളെന്നാലും കരുതാനുള്ളതൊരു വേണം.
ആഹ് ഉപ്പേ ഉമ്മേ ഒക്കെ നേരത്തെ എണിക്കും ഓര് ഉണ്ടാവും ചെലപ്പം മുറ്റത്ത് കുടിയൊക്കെ ആയിട്ട്. പിന്നെ ആ ധൈര്യയാണ് പിന്നെ അപ്പുറത്തു തൊട്ടടുത്ത് വീടുണ്ട്.
ഉം രാവിലെങ്ങു എളേച്ചി ആരെങ്കിലും ഉണ്ടോ ഒറ്റക്കന്നെ?
ഇല്ല ഉമ്മേ ഉപ്പേ ഉണ്ട് ഞങ്ങളൊന്നെയുള്ളു മൂത്തച്ചി വേറെയാണ്.
ഉണ്ട് ആഹ് ഇവിടെ അടുത്തന്നെയാ?
ഉം ആഹ് കൊറച്ച് അപ്പറത്താണ്.
അവര് പാവായിരുന്നുല്ലേ?
ആഹ് ആഹ്.
ഉം. ആഹ് നീ പറഞ്ഞു.
ഉം ആഹ്.
ഉം ഉം
അന്റെ അനിയത്തിന് ഓള എടുക്കാ ഈ എടക്കൊക്കെ കല്യാണൊക്കെ കഴിഞ്ഞത്.
ആ ഇവിടെതന്നെ എന്റെ തറവാടിനടുത്തേക്കന്നെ.
ഏടുത്തക്ക അവളെ കല്ല്യാണം കഴിഞ്ഞത്?
വ ഈ വന്നിരുന്നു ഇല്ലല്ലേ എനക്ക്
ഓള കൊറേ പോല ഞാൻ ചോദിച്ചീനല്ല മറ്റോര്എന്നിട്ട് അവർ ഓര്ക്ക് കെട്ടിച്ചെടുത്തില്ല
ആ അതന്നെ കണ്ടവർക്കൊക്കെ കണ്ടിഷ്ടപ്പെട്ടിട്ട്
ആ ആ
ആ ഓരുപറഞ് അത് മതി.
നിങ്ങളെ കൂടി തത്തമ്മല്ലേനു, ആ തത്തമ്മ എന്തൊക്കെ അത് അതൊക്കെ എന്തായത് ചത്തോ?
അത് ചത്തടോ അയിന് പറയുമ്പോക്ക് എൻക്ക് സങ്കടാവും ഉം
അത്ങ്ങനെ സംസാരിച്ചൊക്കെ ചെയ്തിരുന്നല്ലേ ആ തത്തമ്മെല്ലേ, നല്ലോണം സംസാരിച്ച
സംസാരിച്ച ഒരു തത്തമ്മയാണ്, നോക്കണ്ട നമക്കൊരോ വിധിയല്ലേ വരുന്ന അല്ലേ? എന്നായിക്കോട്ടെടാ പോയി കെടന്നോ. ശരി ഉം
ഉം ശരി.